ഹലോ കേൾക്കില്ല ആ ആ ആ അന്നിട്ട്
ഇപ്പൊ ഇപ്പ ഇരുത്തി നല്ലോഎഴുതിപ്പിച്ച് സെറ്റ് ആക്കി വിട്ട് ക്ണ്പ്പൊ ഞാൻ ടീച്ചറെ വിളിച്ച് പറഞ്ഞ് ഏ വേറൊരു കോപ്പി ഇല്ല നമ് എഴുതി പഠിപ്പി ക്കാൻ അപ്പം ഞാൻ അവന് ഉപയോഗിക്കുന്ന കോപ്പി തന്നെ എഴുതിച്ചിട്ട്ണ്ട് അതിനൊന്നും കൊഴപ്പില്ലല്ലോന്നൊക്കെ ചോദിച്ച പ്പ അത് കൊഴപ്പല്ല അത് നല്ലതാ അങ്ങനെയാണ് അപ്പൊ ഞാ അങ്ങനെ പറഞ്ഞ അവിടെ അങ്ങനെല്ലാത്തത് കൊണ്ടാണ് അപ്പൊ ഇവിടെ അത്രയും പഠി പ്പിക്കുമ്പഴേ നമ്മളവിടെ ഇട്ട് കഴിഞ്ഞാൽ നിക്കറിയാം കൊറച്ച് കാര്യങ്ങളാണ് അതിലിള്ളത് ത് കുട്ടികൾക്കറിയാ പിന്നെ അധികം ഈ പ്ര ചിക്ക ലൈസ് ആക്ടിവിറ്റീസുകളൊക്കെ ആണല്ലോ അവിടെ കൊടുക്കുന്നത് മോണ്ടിസറി ആയതുകൊണ്ട്
മ് മ് മ്
അപ്പ പിന്നെ അതൊന്നും ഇപ്പ നമ്മളെ സാധാരണം ഇവിടെല്ലല്ലോ അപ്പം വേ ന്താലും ഞ്ഞി ഇവിടെത്തന്നെ കെടക്കട്ടെ ഞ്ഞി ഏതാലും ന്നാംക്ലാസില് ഇവിടെ വടെ സ്കൂൾ തന്നെലെ ചേർത്താൻ പറ്റുള്ളൂ പ്പം പിന്നെ ഇങ്ങോട്ട് കൊണ്ടന്ന് കൊഴപ്പല്ല അങ്ങനെ പോണ് ണ്ട്
മ് ഞാന് ഇവരെ കൂടെ ഇരുന്ന് പഠിപ്പിക്കണം കളി ജെസ് ങ്ങനൊക്കെ വിചാരിക്കുണു എനിക്ക് കൈയ്യിമേ കിട്ടണേല്ല അപ്പ വൈകുന്നേരം ആവുമ്പോ കൊറച്ചു നേരം ഇരിക്കുന്നല്ലാണ്ട് പണിയിണ്ട് ശനി ഞാൻ ദേവസ ദിവസങ്ങളിൽ ഒന്നും എനിക്ക് ടൈമേ കിട്ടൂല
ആ അയ്ശരി തല ചെറിയ വാവണ്ടായിട്ടാണ് ഞ്ഞി അവനും കൂടെ കൊറച്ച് വെലുതാവുമ്പോ കുഴപ്പല്ലാതെ പോകും അപ്പത്തേക്കും മറ്റവരെ കാര്യം തീരെ വിടരുത് ശ്രദ്ധിക്കണം ന്നാലും ഹോംവർക്കൊക്കെ അവരെ കൊണ്ടന്നെ സ് സ്വന്തായിട്ട് ചെയ്യിപ്പിക്കണം ആദ്യം ചെയ്യേണ്ടതെന്താന്ന് വെച്ചി നെ നമ്മള് വെറ്തെ എഴുതിക്കല്ല അത് ആ ഒരു വാക്കാണെന്നുണ്ടെങ്കിലും ആ വക്ക് എങ്ങനെയാണ് എഴ ഒരു ലെറ്റർ ആണെങ്കിൽ ആ ലെറ്റർ എങ്ങനെ എഴുതും ഇപ്പ കോപ്പിയൊക്കെെ പ്രത്യേകിച്ചാ പെട്ടനൊരു റൂൾുണ്ട് ഒരു നിയമുണ്ട് അയിന്നുസരിച്ച്ന്നെ കുട്ടീനെ എഴുതി പപ്പിക്കണം അപ്പളാണ് ഹാ നന്നായിര് നമ്മളൊെറുതാവുമോ പ്പ ആരും അത് പറഞ്ഞു തരില്ല കാരണം നമ്മളെ കുട്ടികൾെ നമ്മള അങ്ങനെ ല്ല എന്തെങ്കിലും നറ വെ കുട്ട ക പറഞ്ഞ അവരെ ബോധ്യപ്പെടുത്തി ാണ് വേണ്ടത് പിന്നെ അതുപോലെ എ ഇപ്പ വഴിയിയില്ഴു എതാനുള്ളതും ട്രിക്സുകളും ഐഡിയകളും നമ്മ മല കുട്ടികൾ കൊടു ബക്കാണ് വേണ്ടത് അല്ലാതെ ഓരോ കാര്യങ്ങൾ നമ്മൾ വേറെ എഴുതി തീർക്കുക പഠിപ്പിച്ച് തീർക്കുകല്ല കുറെ ബൈഹാട്ട് ഏപ്പിക്കല്ല കുട്ടികളെ വൈകാട്ട് ഏപ്പ വി ചാലാണ് മെമ്മറി പവർണ്ടാവുംൊക്കെ എല്ലാവരും പറയ്പ സടക്ക വത്താണ് എന്താന്ന് വെച്ചിട്ടണ്ടെങ്കിൽ നമ്മള് കുട്ടികളെ ഓരോ കാര്യങ്ങളൾ സ്വന്തമായി ചെയ്യിപ്പിക്കാനും കുറേ കാര്യങ്ങളും കുറ സം വിസാരിക്കണം അപ്പൊ അവര് ഓർത്തോർത്ത് ഇങ്ങനെ പറയുന്ന ഇ്പഴാണ് അവരുടെ ഈ ഓർമ്മ ശക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു വളർ ഉണ്ടാവുകാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് നമ്മള് കുട്ടികളെ കാട്ടേണ്ടത് നമ്മള് കൊറേ ബുക്ക് മാത്രം പഠിപ്പിക്കുക ചോ ചോതിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോ അവര് സ്വന്തമേ ഇതൊക്കെ പഠിച്ചോളും ഇത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പോൾ ഒരു ഒന്നാം ക്ലാസ്സിലെ കുട്ടി പഠിക്കേണ്ട ബുക്ക് എന്ന് പറയുമ്പോ എങ്ങനെയാണ് തയ്യാറാക്കുകന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയുടെ ആ ഒരു പ്രായത്തിന്റെ അവന്റെ ആ ഒരു ബുദ്ധി വളർ ആ ഒരു ഏ ഓർമ്മശക്തിയുടെ ആ ഒരു കഴിവിന്റെയും അതുപോലെ തന്നെ പിന്നെ ആ കുട്ടി ടിക്ക് ചെയ്യാം പറ്റുന്ന രീതിയില് ആ കുട്ടി ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇതൊക്കെ ചെയ്യും എന്നുള്ള രീതിക്കാണ് അത് തയ്യാറാക്കുന്നത് അപ്പൊ അതിനുള്ള ഒരു കഴിവ് നമ്മൾ ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി ഒരു എബിലിറ്റി ഉണ്ടാക്കിക്കൊടു കൈവ്ണ്ടാക്കി കൊടു ബാക്കിയൊക്കെ ആ കുട്ടി സ്വന്തമേ ചെയ്തോളും
ഉം ഉം
അപ്പൊ അങ്ങനെയുള്ള ഒരു സപ്പോർട്ടീവായിട്ടാണ് പേരൻസ് ഉണ്ടാ പക്ഷെ ഒരു നൂറില് ഒരു തൊണ്ണൂറ് ശ ശതമാനം പേരൻസിന് ഇപ്പ ഇതൊന്നും അറിയൂല ആ പേരൻസ് എന്താക്കും അങ്ങനെ എഴുതിപ്പിക്കാ വായി മിക്കവാറും സ്കൂളി മദ്രസാ കാര്യങ്ങൾ മാ കുട്ടീനെ പഠിപ്പിക്കും അപ്പൊ ഈ കുട്ടിക്ക് എന്താവൂല പുറമേല്ല ഒരു കാര്യം അറിയൂല്ല ഉം ആഹ് എവിടെങ്കിലു ഒന്നും ചെയ്യാൻ ഈ കുട്ടിക്ക് പറ്റില്ല ആ ബുക്കുള്ളത് ചെയ്യാ എടു തൊക്കെ അത് മാത്രേ അറിയുള്ളൂ പക്ഷെ വേറെ എല്ലാ കഴിവുകളുള്ള കുട്ടിക്ക് ഈ പുറമേള്ള കഴിവും എല്ലാ കഴിവുള്ള കുട്ടിക്ക് ഈ ഒരു ബുക്ക് സിമ്പിൾ ആകും അപ്പൊ നമ്മൾ ഈ കുട്ടീനെ ബു ക്ക് സിംമ്പിളാക്കണങ്കി കുട്ടീന്റെ ചുറ്റുള്ള കാര്യങ്ങളധികം പഠിപ്പിക്കാൻ നോക്കണം അത് പേരന്റ്സ് ചെയ്യേണ്ട ഒരു കാര്യാ പേരൻ്റ്സ് അത് മാത്രം ചെയ്താ മതി ടീച്ചേഴ്സ് മാരെ പഠിപ്പിച്ചും ചെയ്തോളും ഞാനെ അങ്ങനെ മനസ്സിലാക്കി ച്ചൊരു കാര്യാണതെ അങ്ങനെ ഞാൻ പറയലുമ്ണ്ട് കേട്ടോ കുട്ടികളോടെ അങ്ങനെ ആണ് അ മ്മളെ ചെയ്യേണ്ടത് പാരന്റ്സിന്റെ സപ്പോർട്ട് ന്നറിയണം അതാണ് ചെലരു വേഗം തീരട്ട് ട്ടെ എന്നിട്ട് വേണം മ്മളെ പണിഎടുക്കാൻ എന്നിട്ട് നാല് വരി കുട്ടീനെ എഴുതിപ്പിച്ചിട്ട് ബാക്കി അഞ്ചു വരി ഉമ്മ കുട്ടീന്റെ മോഡലന്നെ എഴുതി കൊടുക്കും
ഉ ഉ ഉ അങ്ങനും ചെല്ലരു ചെയ്യും ഞാനങ്ങനെ ചെയ്യലില്ല
കാരണം ഞാനീ ക്ലാസ്സൊക്കെടുക്കുമ്പോ ട്ടികൾ പറയലുണ്ട് അങ്ങനൊക്കെ ഞങ്ങളെ കാട്ടലുണ്ടുംസ് തെങ്ങനെ പറയും ആ അതു പോലെ ഞങ്ങൾ എത്രയോ ചെയ്തേക്കണറിയും കാരണം കൊറോണ സമയത്തൊക്കെ വേഗം വീട്ടത്തെ പണീം തീർക്കണം കുട്ടികളെ നോ വർക്കും ചെയ്ത് അന്നൊക്കെ ഫോട്ടോ അയക്കലല്ലേ ആ സമയത്തൊക്കെ ഈയൊരു തട്ടിപ്പൊക്കെ ചെയ്തോണ്ട് പക്ഷെ ആ തട്ടിപ്പ് ചെയ്തതും അതുകൊണ്ടെന്താണെന്നറിയോ നമ്മളൊരു വെഷം കൊടുക്കണ പോലെയാണ് മക്കൾ നമ്മുടെ മക്കളൊക്കെ നമ്മളെ കൈകൊണ്ട് ഒരു വെശം കുത്തിവെക്കണം പോലെയാണ് നമ്മളാ ചെയ്തത് കാരണം നമ്മളാ എഴുതിയ കാര്യങ്ങളൊന്നും ആ കുട്ടിക്ക് ഒരിക്കലും അറിയാൻ പോന്നില്ല ഒരു അഞ്ചാം ക്ലാസി ആറാം ക്ലാസ് പു കുട്ടികളാണെങ്കിൽ പിന്നേം അവർക്കതറിയാം പക്ഷെ ചെറിയ മക്കളെ തീ തീരെ നമ്മളു ഹെൽപ് ചെയ്ത് എഴുതി കൊടുക്കേയ്
ചെയ്യരുതെ ഉം ഉം അങ്ങനൊന്നും ഞാൻ ചെയ്യൂല്ല എഴുതി കൊടുക്കൂല ഞാൻ എന്തെന്ന ചെയ്താലും എന്റെ സ്വന്തായിട്ട് ഇത് എഴുതിട്ടല്ലെങ്കിലെ വേണ്ട കയിന്നില്ലേ എഴുതണ്ട
എഴുതണ്ട അത്രേ ഉള്ളു അതിന് ഓൾക്ക് അവിടെ ചെന്നാലെന്താണോ പണിഷ്മെന്റ് കിട്ടണ അതോര് മേടിക്കണം അപ്പളാണത് ചെയ്യുള്ളൂ അല്ലെങ്കിലെ അവർക്ക് എന്താന്നറയാ എനിക്ക് ഇത്രയും ഇ ണ്ടായാലും കൊഴപ്പില്ല കുറച്ചു എഴുതുലോ ആ ഒരു വന്നു തുടങ്ങും
ഉം അ ഇപ്പോ മോൻക്ക് അങ്ങനെയാണ് ആദ്യം പിന്നെ എഴുതിയാലും കുഴപ്പല്ല എഴുതിയിട്ടില്ലേലും കുഴപ്പല്ല ഒന്നും ചോദിക്കൂല പറയൂല ഓനായി ഓന്റെ ഇഷ്ടായി അങ്ങനെ നടക്കും നിന്ന് എഴുതണം ഫുൾ ആയിട്ട് എഴുതി നോട്ട് കംപ്ലീറ്റ് ഇരുത്തുള്ളൂ
ആ അങ്ങനെ എന്തേലൊക്കെ കൊടുക്കണം ഇപ്പോൾ ഉള്ള ഈ ഒരു കാലഘട്ടത്തെ ഈ പേരെന്റ്സ്മരൊന്നും ഈ അച്ഛനമ്മമാര് എന്ത കുട്ടികളെ ഭയങ്കര അങ്ങനൊക്കെ ഒരു പണിഷ്മെന്റ് ആണെങ്കിൽ അവിടെ പോയി ചോദിക്കും അങ്ങനത്തെ ഒരു സിസ്റ്റാണ് പക്ഷെ അവിടെ പോയി കൊണ്ട് നാശാവുന്നതും അല്ലെങ്കിൽ മോശമാവുന്നതും അവരുടെ സ്വന്തം മക്കളാണെന്നുള്ളത് അവർക്കറിയുന്നില്ല
പിന്നെ ഞങ്ങള് പിന്നെ ഇതിനും പ്രവേശനോത്സവത്തിന് പോയാ അന്ന് തന്നെ ആ സിസ്റ്റർ പറഞ്ഞവിടുന്ന് ഞാൻ കുട്ടിനെ തല്ലും ചീത്ത പറയും അതിന് മാതാപിതാക്കള് അതിന്റെ ഇടയിൽ കയറി വരുന്നത് എന്ന് ആദ്യേ അത് ഞാനും ആ ഒരു കുട്ടിയും തമ്മിലുള്ള ബന്ധമാണ് അവിടെ ഒരു ബന്ധം കൂട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യ അതുകൊണ്ട് നിങ്ങൾ അതിന്റെ ഇടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് ഒന്നും അല്ലാണ്ടായി പോകും വഷളായി പോകും അതോണ്ട് നിങ്ങൾ വരരുതെന്ന് അതേ
അതന്നെയാണേ അതിന്റെ സത്യാവസ്ഥ അപ്പൊ ആ ഒരു രീതിക്ക് നമ്മള് കുട്ടികളുടെ പഠനമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞമ്മൾക്കൊക്കെ കിട്ടാത്തെ നമ്മളെ കുട്ടികൾക്ക് എന്തായാലും നേടാൻ പറ്റട്ടെ എന്ന് ന്നുള്ള രീതിയില് നമ്മള് ഒരു സപ്പോർട്ടീവ് ആയി ഓരടെ കൂടെ നിക്കാ അതെ ഇസ്ലാംവെച്ചോ ഉം പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങള് വീട്ടിലേക്കൊന്നും പോകല്ലില്ലേ ഓ അതൊ ക്കെ തീർന്ന് നമുക്ക് രാവിലെ നേര ത്തെ തീർക്കും ഇപ്പൊ ഞാൻ ഏതായാലും പോയി എവിടെയും പോകന്നുന്നില്ലല്ലോ അതുകൊണ്ട് ഇപ്പോഴാണ് തീർന്നത് ചോറും കറിയൊക്കെ ഇപ്പോഴായത് പിന്നെ അലക്ക അലക്കലും കുളിക്കലൊക്കെ നേരത്തെ തീർക്കും രാവില്ലെ ഉം മക്കള് പോയി കഴിഞ്ഞാ ഉടനെ ആദ്യം ചെയ്യുന്ന അതാണ് അത് കഴിഞ്ഞിട്ടാണ് അടുക്കളേക്ക് വരുന്നത് മം അതാണ് വെലിയ മാറ്റ കാലത്ത് ഏറ്റവും വലിയ ഒരു ഇതാണത് കാരണം രാവിലെ നമ്മള് അല കിയിട്ടാല് ഇച്ചിരി വെയിലോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കി നമ്മുക്ക് എന്താക്കാം പൊ റത്തേക്ക് ഇടാം നമ്മളെല്ലാം കഴിഞ്ഞ് ഈ സമയത്ത് അലക്കാൻ നിന്നാല് നമ്മളെ തുണിയൊന്നും വെള്ളം പോലും വെച്ച് കിട്ടുല്ലല്ലോ ബുദ്ധിമു
ഞാന് രാവിലെ നേരത്തെ എത്ര നേരത്തെ എണീച്ചാലും ആറ് മണിക്കാണ് കിച്ചണിലേക്ക് വരിക പിന്നെ ചായയും കടിയും കറിയും ആക്കിയിട്ട് ഏഴുമണിയാമ്പത്തേക്കും മക്കള് രണ്ടാളും പോവും എല്ലാരും പോവും ഞാ ഞാനും കുട്ടിയും മാത്രമേ ആവൂള്ളു ഇനി
അങ്ങല്ലേ മോളേ മദ്രസയിലും ആക്കിയോ ആ എവിടെ മദ്രസ്
ഇവിടെ ഉം ഇല്ല ഒണ്ടേലും
ആഹ ആ ആ അ ശരി അവിടെ നമ്മള മാമന ഉ ഹലോ മാമനക്ക്റിയില്ലേ
മാമനക്ക് അറിയാം പക്ഷെ കുട്ടികള ഏതാന്നറിയില്ല
അ പിന്നെ ഓരൊക്കെന്നാലും നമ്മള അവിടെ വിരുന്ന് വോയ്ക്ക
അ
ഉമ്മാന്റെ
ആഹ് ഹഹ് ഹഹ ആഹ
ജ അമ്മയും അച്ഛനും ഒക്കെ
ഹ
ഞമ്മൾ വിളിച്ചപ്പാട് ഉണ്ടായിരുന്നു ഉ കറണ്ട്ൊക്കെ കിട്ടിയതെല്ല ന്ന പോയി കൂടി ഉം പ്രസച്ചാക്കി അങ്ങനെ
ആഹ
പിന്നെ നീ വൈഫൈ എടുക്കണം
ആഹ് വൈ എടുത്താ പിന്നെെ ീ വി മേടിക്കാൻ മതി
ആഹ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എല്ലാം കൂടെ ഇതാവൂലല്ലോ അപ്പൊ അങ്ങനെ എന്ത എടുക്കണം അപ്പൊ ഉമ്മാക്ക് പിന്നെ ആദ്യം ഫ്രിഡ്് ഇതൊക്കെയാണ് വേണ്ടത് അപ്പൊത്തിന്നെ ഫ്രി ആഹ് തക്കല് വാങ്ങിക്ക
ഞാനിപ്പോൊ ഐസ്ക്രീം ഉണ്ടാക്കണത് കണ്ട് എല്ലാരരും ഐസ്ക്രീം ഉണ്ടാക്ക ണ്ടല്ലോ
ആണോ എന്നാ ഇണ്ടക്ക്
എന്താറിയോ റെസിപ്പി പീസ നമ്മൾ കൂടുത സംസാരിക്കണ്ട എന്നാ ഉ അഹ ഇ പിന്നെ അര ലിറ്റർ പാലില പിന്നെ റിസ്ക്ല്ലേ ഒരു ബ് പത്ത് റസ്ക്ക് നമക്ക് ആളൻസര്ച്ച് നമുക്കൊരു കണക്കുണ്ടാവോല്ലോ നമ്മളെ വീട്ടിൽ എത്ര ആളീണ്ട് നമ്മള് എത്രണ്ണം പിന്നെ ള്ള നടസ്കളൊക്കെ ഇടാം
ആഹ
ബദാമും കാശ്യും ഒക്കെ ഉണ്ടെങ്കിൽ അതാണിടാ
ആഹ
പിന്നെ അ നന്നായിട്ട് കുറുക്കുക
എങ്ങനെ ആഹ് ആഹ് വേവിച്ച് ങ്ങനെടുക്കുക ആഹ് പൊടിക്കണ്ടപ്പൊ റസ്കിനെ ആഹ് ആഹ്
നല്ലോണം കുറക്കി എടുക്കുമ്പോം പിന്നെ എന്താവും ആ എന്നിട്ട് നല്ലോണ്ണം തണുപ്പിച്ചിട്ട് ഏത് മിക്സിയിലിട്ട് അടിക്ക്ക എന്നിട്ട് അടിച്ചിട്ട് അതിനെ നമ്മളൊരു ബോക്സിലാക്കിട്ട് ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ച് കൂടെ എസോക്കട്ടിട്ട് ഫ്രി ഫ്രീസറില് ഓവർനൈറ്റ് വെക്കുക രാവില എടുത്ത് ഐസ്ക്രീം ആയിട്ട് കുടിക്കാ
ആണോ നിങ്ങള് ട്രൈ ചെയ്തോ
ഞാൻ ഇന്നലെ ഇന്നലെ രണ്ട് രണ്ടാള് ചെയ്യണത് കണ്ട് വിഡിയോ
ആണോ എന്നാ ഒന്ന് ചെയ ചെയ്തോക്കി റെഡി ആകണ്ടോക്കി മ്മക്ക ഒന്ന് ചെയ്യാ ഉ
ഭയങ്കര ഇഷ്ടല്ല ഇസ്രൂ
ആഹ് ഏതാലും ഇങ്ങനെ ഒരു ഐസ്ക്രീം സെറ്റ് ആക്കാൻ പറ്റുകയാണെങ്കില് നല്ലതല്ലേ ആ ആയിക്കോട്ടെ